ഹലോ
ഹലോ
കേൾക്കുന്നില്ലേ
ആഹ് അ കേൾക്കുന്ന്ണ്ട്
അത് ചോറന്നിലക്കാ കഴിഞ്ഞോ
ആഹ ചോറ്വായി കഴിഞ്ഞു പാത്രങ്ങളൊക്കെ എടുത്തച്ചു ഇങ്ങനെ വന്നിരിക്ക ഹസ്ബൻഡറ് വരാനുണ്ട് അവര് വരുന്നേ ഉള്ളൂ
അതെ ഹസ്ബന്ഡ എന്ത് പണിക്കാപോവുന്നത്
അട്ടപ്പാടിയിലാണ് കണ്സ്ട്രക്ഷൻ വർക്ക് വണ്ടി ഉള്ള ഡ്രൈവറ ആായിട്ട് ഉം അപ്പോര് വരുമ്പോ പത്ത് മണി ആഹ വഴുകും ശനിയാഴ്ച വന്നിട്ട് തിങ്കളാഴ്ച രാവിലെ
അതെ അഴിച്ചയിലാ വര
അതെ
നേരത്തെ കഴിച്ച ശീലരുന്നു
ആഹ് ആഹ്
അഹ്
കുട്ടികളൊക്കെ ഉറങ്ങിയാ റേഞ്ച് ഇില്ലേ അവിടെ
റേഞ്ച് ന്റെ പ്രശ്ന ഉണ്ടാവും മിക്കവാറും കേൾക്കണില്ല ആഹ
ഇവിടെ ചോറന്നല്ലും കഴിഞ്ഞിട്ടില്ല തിന്നണം
ആ എന്താ സ്പെഷ്യല്
സ്പെഷ്യൽന്ന് ഒന്നുമല്ല ചോറ് പച്ചക്കറി മീൻകറി പിന്നെ അചാറ് ഉപ്പേരി
മക്കള് കടന്നോ
അവിടെന്താ
ഉ ഇവിടെന്ന്
ഉച്ചക്ക് ഇതുണ്ടായിന് പച്ചമീന ഉണ്ടായിന് രാത്രി ഉണക്കൽമീൻ പൊരിച്ചിക്ക മൂരീങ താളിപും
അതെ ഇവിട ഇന്നലെനി മുരിങ്ങ തളിപ്പ് അവിടെന്നാവൂലേ
ആ ഇവിടെയ എന്നും താളിപ് വെണം വൈകുന്നേരം എന്തെങ്കലും ഒരു തളിപ്പ്
അതെ നിർബന്ധംണ്ടാ
നിർബന്ധമാണ്
അപ്പൊ അപ്പൊ എന്നും മുരിങ്ങന ഒക്ക തളിപ്പ്
എല്ലാ തക്കാളി താളിക്കും മത്തൻറെല ഉണ്ടെങ്കിൽ അത് താളിക്കും ചീര ഉണ്ടെങ്കിൽ അങ്ങനെ
ഉ
കറമൂസ ഒക്കെ താളിക്കും തേങ്ങ അരച്ച ഉച്ചക്ക് മാത്രം കറൂമുസ സ
ഏ
പപ്പായ ഇല്ലെ
പപ്പായേ
ആ ആ
അ ആ
ആ
മുരിങ്ങടലൊക്കെ വീട്ടിലുണ്ടോ
ആഹ് മുരിങ്ങല്ല വീട്ടിലുണ്ട് മുരിങ്ങണ്ട് ചീരണ്ട്
കൃഷിയൊക്കെ ഇണ്ട്ല്ലേ
ഇതിങ്ങനെ മുറ്റത്ത് തന്നെ ഉണ്ട് തൊടയില്
അതെ ഇവിടെ മുരിങ്ങടെ ഇല കിട്ടാനൊക്കെ പണിയാണെ ഞങ്ങളോട ഇല്ല അടുത്തുള്ളടുത്ത് പോയിട്ട്
പറയണ് കേൾക്കാം ഉം
ആ അപ്പൊ ഞമ്മൾ ആരെങ്കിലും പോക്ണ്ടേ അവരോട് പറഞ്ഞാല് അവര് ഉള്ളിടത്തന്ന് കൊടുന്നേരും അപ്പൊ അങ്ങനെ
ആ കരിവേപ്പ് മുരിങ്ങൊക്കെ ചെലോടത്ത് നല്ല കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്ല്ലേ
ആ അത് ശെരിയാ കരിവേപ്പും അതെ കിട്ടാൻ ഭയങ്കരം ബുദ്ധിമുട്ടാ
കടേന്ന് വാങ്ങണെ ഒന്നും നല്ലതാവില്ലേ ആ മരന്ന് അടിച്ചിട്ട് ആഹ് അവിടെ ഇവിടെ അതിനൊന്നും ഒരു ബുദ്ധിമുട്ട് ഇല്ലകേട്ടോ കരിവേപ്പും മുരിങ്ങ ചീര മത്തന്റെ ഇല മത്തൻന്റെ ഇല ഇപ്പേ പന്നിയാളുടെ ശല്യം കൊണ്ട് കുറച്ച്
ആഹ് പന്നികൾ ഉണ്ടാവുമ്പോളാ ബുദ്ധിമുട്ട് മത്തന്റെഇലഒക്കെ താളിച്ചാ നല്ല രസം ഉണ്ടാവും തിന്നാനൊക്കെ
റ്റാ
ഞങ്ങളെ വീടിന്റെ അടുത്ത് ഉണ്ടായിട്ടാ ഞങ്ങളെ അവിടെ ഇല്ല ഞങ്ങള് വീടിന്റെ അടുത്ത് ചേച്ചിയുണ്ട് അപ്പോൾ അവിടെ ഉണ്ടാകും അപ്പോൾ ഞങ്ങള് അവരോട് ചോദിച്ചിട്ട് മത്തൻ താളി വെക്കും എനിക്ക് എന്റെ ഉമ്മാക്കും ഭയങ്കരം ഇഷ്ട്ടാട്ടെ ഇവിടെ വേറൊയിരിക്കും ഇഷ്ടല്ല അപ്പൊ ഞങ്ങള് എന്ത് ഇപ്പ
ചകരമത്തനും അങ്ങനെയും വെക്കാലോ
ആഹ് ഞങ്ങള് കടക് പെട്ടിച്ചിട്ട് എണ്ണാ ഉള്ളി ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിട്ടി തിന്നും പക്ഷെ നല്ല ടേസ്റ്റാണ് ട്ടെ
ആഹ് ആഹ്
പിന്നെ മത്തന് ഇള്ള ഇല്ല ഇല്ല മോന് അവിടെ കളിക്കാ രണ്ടര വയസായ മോനാ
രണ്ടര വയസ് ഒരാള് ഒള്ളൂ
ആഹ് അവിടെ എത്ര ആളാ
എനിക്ക് മൂന്നാളുണ്ട് വലുത് ഒമ്പയില് ഉം രണ്ടാമത് ചെക്കനാണ് ഓന് ആറാം ക്ലാസ്സിൽ മോള് രണ്ടാം ക്ലാസ്സില്
അതെ മത്തൊക്കെ ഇണ്ടാവാറുണ്ടോ
മത്തേനല്ലേ ആഹ് അവിടെ ചെറ ഒരു അഞ്ച് സെൻറ് സ്ഥലണ്ട് അവിടെ കഴിഞ്ഞ വർഷം നല്ലവോണം മത്തം കിട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം പിന്നെ അവിടെ കവുങ്ങ് തൈ വെച്ചു അപാവശ്യം മത്തനോട് ശർക്കര മത്തനെ ആക്കിയിട്ട് വെക്കും ശർക്കരയും തേങ്ങൊക്കെ ഇട്ടിട്ട് ഏലക്കായും പൂവൊക്കെ ഇട്ടുംങ്ങാണ്ട് ശർക്കര മത്തം വെക്കും
അതെ അതെങ്ങനെ നമ്മള് സാധാ പോലെ വെക്കെ
മത്തൻ ആദ്യം കുക്കറില ഇട്ടിട്ട് ഒന്ന് വിസിലിടും അതിന്റെ കൂടെ ശർക്കര പാനി ഒഴിച്ച ഒഴിച്ച് കെടുക്കും തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കും ഏഹ് അതുപോലെ പൊടിയ ഉണ്ടല്ലോ നമ്മള് അപ്പം ചുട്ണെ പൊടി അത് കലക്കിയിട്ട ഒരു കട്ടി കിട്ടാൻ വേണ്ടിട്ട് അത്ഒഴിച്ചു കൊടുക്കും ആ അല്ലെങ്കി പൊടി പ ഒത്തിരിക്ക് വാട്ടണ പോലെ വാട്ടിയിട്ട് പിടി ഉണ്ടാക്കുവല്ല നമ്മള് ചെറ ചെറിയ പിടി ആഹ അതിട്ടിട്ട് അങ്ങനെയാണ് നല്ല ടേസ്റ്റ് എനിക്ക്ങ്ങനെ ഇഷ്ടം എന്റെ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കാറ് ഉ അനക്ഷ്താ നല്ല രസമാമത്തേനെ പഴുത്തമാത്തഞ്ഞ ഇപ്പോ കടയിൽന്ന് വാങ്ങിയാലോ നമുക്ക് അങ്ങനെ ചെയ്താ നല്ലത് ടേസ്റ്റാ
ചെയ്താല്ലേ ആ ചെയ്തോക്കണം ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കും മത്തി മത്തേയും പരിപ്പും വേവിക്കും
ആഹ് ആഹ
ആഹ കറിയയിട്ട് അങ്ങനെ കറിയയി് ഇതെല്ലാം മത്തേം പരിപ്പ് ആദ്യം വേവിക്കും എന്നിട്ട് നമ്മള് ഉടക്കും വെന്ത് കഴിഞ്ഞാല് നമ്മള് കൈയിലേറ്റ് ഉടച്ചിട്ട് അതങ്ങനെ വെക്കും എന്നിട്ട് തേങ്ങ ചിരവിട്ട്
ആഹ് ആഹ
ആ തേങ്ങ ചിരവിീട്ട് പച്ചമുളകും ചെറിയുള്ളിയും ഇട്ടിട്ട് ജാറിലിട്ട് അടിക്കും വെള്ളം ഒഴിക്കൂലട്ടോ വെള്ളം ഒഴിക്കാതെ അടിച്ചിട്ട് അങ്ങനെ ഇടും
പലേ
ആഹ കൂട്ടാരന്ന് വെച്ചാ നമ്മള് വെള്ളം പോലല്ല വെള്ളൊന്നും ഉണ്ടാവൂില്ല അങ്ങനെ ആ അതെ അങ്ങനെ കടുകും കറിവേപ്പില ഇട്ടിട്ട് ത
അവിടെമ്മ ചേമ്പും അതുപോലെ മത്തനെ പൂളയ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു കൂട്ടംൻ വക്കലുണ്ട് അതും നല്ല ടേസ്റ്റ്
അതെ
ഉം ഉം
ആഹ ചേമ്പുലേ
ആഹ ചേമ്പ്
അഹ ഇവടെക്കെ വെക്കുട്ടൊ ചേമ്പിൻ്റെ തണ്ടില്ലേ ചേമ്പിൻന്തണ്ട് പിന്നെ ആഹ അതെ പിന്നെ മുരിങ്ങടലിം ചക്കക്കുരും ഇട്ടിട്ട്ണ്ടാക്കും
ഏ
ചക്കക്കുരും മാങ്ങേക്കു മാങ്ങേങ്കൂടിട്ട്ണ്ടാക്കും
ആഹ ആഹ മോന് കയ്ക്കാൻ കൊടുത്തോ ആഹ
ഇല്ല്യ മോന് കയ് കഴിച്ചേ
ഇവടെമ്മ ചക്കക്കുരും മാങ്ങിം ഒണക്കൽമീനും പാടെ ഇട്ടിട്ട് വെക്കും
അതെല്ലേ
ആഹ ഒണക്കൽ മീനിൻ്റെ തലയും വാലൊക്കെ ആ ഒരു ഇതിന് വേണ്ടി ട്ട് ആഹ അങ്ങനെ വെട്ടിട്ട് വെക്കും
ആഹ അത് നല്ല ടേസ്റ്റ് ആട്ടാ
ആഹ അതും ടേസ്റ്റ് ആണ്
ആഹ പിന്നെ ഞമ്മള് മുരിങ്ങാക്കായില്ലേ മുരിങ്ങാക്കായ മുരിങ്ങാക്കായെം ഒണക്കലും അങ്ങനെട്ട് വെക്കും ആഹ ഒണക്കച്ചമ്മീന് ഉണ്ടാവൊലോ
ഒണക്കച്ചെമ്മീന് ആഹ മുരിങ്ങാക്കായൻ്റെ കൂടെ ഒണക്കച്ചെമ്മീന്ട്ട് തേങ്ങ അരച്ചിട്ടാണോ
ആഹ മുരിങ്ങക്കായ വേ മുരിങ്ങക്കായിം പരിപ്പും വേവിക്കും ഇന്നട്ട് നമ്മള് തേങ്ങടിച്ചിട്ട് അതീക്കൊ ചുട്ട്ട്ക്കും ന്നട്ട് ഞമ്മള് ഈ ചെമ്മീൻ ഒണക്കലില്ലേ അത് നമ്മള് വെ വേറെ വർ ആഹ വർത്തിട്ട് അതീക്ക് ഇട്ടൊട്ക്ക അതും നല്ല ടേസ്റ്റാട്ടൊ കടുകൊക്കെ വർത്തയ്ഞ്ഞാലേ
കടുകൊക്കെ വർത്ത്ട്ട്
ചോറിങ്ങനെക്കെയൊ ഞാൻ തിന്നും വയറു നിറയെ തിന്ന
ആഹ മോനന്താ കൊടുക്കല് ചോറെന്യാ കൊടുക്കല്
ആഹ ചോറന്നെ കൊടുക്കാറ് ചോറങ്ങനെ തിന്നില്ല മുട്ടായി തിന്നണ കാരണേ
ആഹ
ചോറങ്ങനൊന്നും തിന്നില്ല
മിട്ടായി ഒരുപാട് തിന്നാവുല്ലേ
ആഹ മുട്ടായി ഭയങ്കര ഇഷ്ട മുട്ടായി മധരള്ള എന്താണ് അതൊക്കെ ഓൻക്കിഷ് ട്ട ഉറങ്ങി നീച്ച് പാടന്നെ മുട്ടായി മുട്ടായി പറഞ്ഞ്ട്ട കരയ അത് കൊടുക്കാഞ്ഞാലും വാശിയാണേ
ആഹ
അപ്പം അങ്ങനെ ആയ്ട്ട് പിന്നെ ചെല ഈ വീട്ടില് ഇപ്പ അവരൊക്കെ കൊടുന്ന് കൊടുക്ക് ക്കല്ലെ അവരോട് ഇപ്പം എത്ര ഞമ്മൾ കൊടുന്ന് കൊടുക്കണ്ട പറഞ്ഞാ അവര് കൊടുക്കാതിരിക്കില്ലല്ലോ അപ്പൊ അവരിങ്ങനെ കൊടുന്ന കൊടുക്ക അപ്പം പിന്നെ കൊടുന്ന് കൊടുക്കാഞ്ഞാലോ അവർക്ക് സങ്കടാവെം ചെയ്യും
മോന് കളിക്കാനാരുല്ല അവടെ
ഏയ് കളിക്കാൻ ആരുല്ല്യ
ഉം ഉം ഒറ്റക്കാ താമസം
അത് പിന്നെ കുട്ടികള്ണ്ട് പിന്നെ അവര് സ്കൂളിലൊക്കെ പോണ കാരണെ പിന്നെ അതു അല്ല മഴയൊക്കെല്ലേ അപ്പൊ പൊർത്തക്കൊന്നും വരാ
പൊർത്ത് വന്നാ ആഹ
അപ്പൊ ഒറ്റക്കായങ്ങനെ ആരുല്ല മോന്ക്ക് കളിക്കാനെ അപ്പൊ പൊറത്ത്ള്ള കുട്ടേളെ കാണുമ്പോ മോനിക്കത് സന്തോഷാണ് പക്ഷെ അവര് കളിക്കാൻ വരൂല്ല
ആഹ ആഹ
അപ്പത്പിന്നെപ്പിന്നെനമ്മളിപ്പ അവരറ്റ്കളിക്കാായിരിക്കില്ലല്ലോ അങ്ങനെയിട്ട്അവിടെകളിക്കനാൾക്കാരുണ്ടാവോ
ഓഹ്ഇവിടെഇഷ്ടംപോല ആൾക്കാരാതൊട്ടടുത്ത് ഒക്കെവീടുകളുംഇന്റെ മൂത്തച്ഛനന്നെണ്ട് നാ മക്കള്ഉംണ്ട്ഇന്റെചേർആഹ ഒരാള്മൂന്നില്ലേ ലവിൽ
കുട്ടികളൊക്കെണ്ടെങ്കില് പിന്നെ നമക്ക്പേടില്ല്യ
ആഹ് അടുത്തുണ്ട് ആഹ് രാത്രിപകൽന്നില്ലാതെഓലവിടെ ഇവിടായിട്ട്അങ്ങനെനിക്കും മുത്തച്ചന്റെ വീടടുത്തന്നെയാണ്
ആഹ് പിന്നെആരുംല്ലാണ്ടാവുമ്പോഴകു കുട്ടികക്ക്കളിക്കാനുംപിന്നെപ്പൊ നമ്മളിപ്പോഅവരെകൂടെ കളിക്കാനുംഇരിക്കൂല്ല്യഏഹ്
ഇപ്പപ്പ ഇമ്മമ്മഅങ്ങനൊന്നുംല്ല്യ
ആഹ് അങ്ങനെക്കെണ്ട്
ആഹ ആ ഓല് പൊന്ന് കളിക്കണേനൊരു പരിധിണ്ടല്ലോ ആഹ്
അവര് ഹസ്ബൻഡിന്റെ വീട്ടീത്തെ രണ്ടാള്ഇല്ല്ല്യ അവിടെന്താ
ആഹ് ഇവിടെണ്ട്
ഇണ്ട്ലേ രണ്ടടുത്തുണ്ട്
അവിടെ പ്പല്ല ഇമ്മണ്ട് ഇന്റെവീട്ടില് ഇവിടെപ്പിണ്ട്മ്മിണ്ട് ആഹ്
ഹസ്ബന്റിന്റെ വീട്ടിലാവുലെ
ആഹ് അവിടെതന്നെയാണ്
അതെ
വിളിക്കനോര് കൊറേ അവന വീട്ടിലാണ് കേക്ക് അതാ ശെരി
അത് വേണ്ട കുഞ്ഞാറ്റെനാളെടുക്ക
ഹലോ കാട്ടാവുല്ലല്ലോ കാട്ടാവ്ണ്ല്ലല്ലോ